ഹലോ
ഹലോ
ലോ ആ എന്തൊക്കെയ വിശേഷം എന്താ നല്ല സുഖാണ് എന്താ എന്ത് കേക്കുന്നില്ലേ
ആഹ് പ്പ ഈ മഴായതോണ്ട് എല്ലാട്ത്തും റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കായിട്ടേ
ആഹ് ആഹ് എന്ത് പണിയന്നേ ഫു ചോറൊക്കെ കഴിച്ചാ എന്താ അവിട ഭക്ഷണകയ് മ്മ് ഭക്
ട് കൈ ഞ്ഞിട്ടെ ഇവിടെങ്ങനെ ഇരിക്കാ
മ് മ് മ് ഉച്ചറസ്റ്റിൽ ലായിരിക്കുംല്ലേ ആ മഴണ്ടോ അവിടെ ഇല്ല ഇവിടെപ മഴയൊന്നില്ല രാവിലെ മഴണ്ടായിരുന്നു ആഹ് വിടെ രാവിലെ ചെറിയ ചാറലൊക്ക ചെറിയോരു വെയിലൊക്കെണ്ടതിരു തിരുമ്പി തുണികളെ പൊറത്ത് ങ്ങനെ ഇട്ടിക്കാണ് മ്മ് പ്പോ നല്ല മഴ പെയ്തു ആഹ്ഇനിയിപ്പോ തുണിക്ക് കാവലാടുനിക്കേണ്ടി വരൂല്ലേ
ആഹ് അതിപ്പോ ഒന്നുണങ്ങാനായിരുന്നു ഞാനിങ്ങെനെ വെയില് കണ്ടപ്പോയെ
ഉം മഴക്കാലായാലേ പെണ്ണുങ്ങൾക്കിതന്നെയല്ലേ പണി ഒന്നും മിറ്റത്തേക്കിടുക. മഴ വരുമ്പോ അങ്ങെനെയാ. വേറൊരു പണിയില്ല അങ്ങെനെപ്പോ ണെആഹ് അപ്പൊ രാത്രി നിങ്ങെള് കെടെന്നൊറങ്ങുമ്പോ ന്റെ റൂം. വേ റൂമിൽ അല്ല റൂമില് ഫാൻ ഇടൂലേ ആഹ് അപ്പൊ പിന്നെ രാവിലെത്തെ കൂട്ടികള തെരു കൊണങ്ങുല്ലോ
ആഹ് അങ്ങെനെ
ആഹ് അങ്ങനെ അതിലെങ്ങനെ കുട്ടികളെ യൂണിഫോമുവാ പിന്നെയി വെള്ള ഡ്രസ്സുകളാ. ഇങ്ങനെ ഉണങ്ങിയാല് ഈ മഴക്കാലത്ത് അയ്ന്റൊരു മണം പോകൂലാ.
റൂമ് തന്നെയാ ഒണങ്ങീട്ട് പിന്നെയുണ്ടാവുല്ലോയി മണം.
അതാണ്. എന്നിട്ട് കുട്ടികളൊക്കെ സ്കൂളി പോയോ?
ആഹ് മോന് സ്കൂൾക്കോയി. മോളിപ്പോ ബാലവാടിയിൽ പോയ്ക്കൊൺ. കൊറച്ച് കഴിഞ്ഞാ ഞാ കുളിക്കാ പോണം.
ഇപ്പൊ കൊറച്ചഴിഞ്ഞാ ഞാൻ വിളിക്കാൻ പോണം.
ആഹ് ഇവെടെടുത്തന്നെണ് ഉം. ഇപ്പഴേ മൂന്നായിട്ടൊള്ളു യിപ്പ പോവും. തൊടങ്ങിട്ട് രണ്ടു മൂന്നാഴ്ച്ചായിട്ടൊള്ളൂ.
തൊടങ്ങീട്ട് രണ്ടു മൂന്നാഴ്ച്ചായിട്ടൊള്ളു. കുറുമ്പ് കാണിച്ചോ?
ഇല്ല. രണ്ടിസം രണ്ട് ഫസ്
ഇല്ല്യ രണ്ടിസം. രണ്ട് ഫസ്റ്റ് രണ്ടീസം ഭയങ്കരതേയിരുന്നു. പോവാന് ഭയങ്കര ഇൻട്രസ് റ്റാരുന്നോ
പിന്നെത് എന്താണ് സംഭോന്ന് മനസ്സിലായപ്പോ രണ്ടിസം ഭയങ്കര കരച്ചിലെക്കെയായി.
ച്ചിലോക്കായി ആഹ്
പിന്നെയിപ്പ ഭയങ്കരിഷ്ടാണ്.
ച്ചാ കോ ട്ടുകാരും മറ്റിതെക്കാകുമ്പോ ശരിയാഉന്ന ആഹ് ഫ്രണ്ട്സും പിന്നെ പണ്ടത്തെപ്പോലെയല്ലല്ലോ പാലും മൊ ആഹ്. മുട്ടൊള്ള ദെവ്സം അവെരിക്ക് മുട്ട ബിരിയാണി. ആഹ് ആഹ്. ക്കില്ലേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എനിക്കറിയില്ല. എന്റെ കുട്ട്യേളൊക്കെ വൽതായടി ഓലക്കെയൊന്നുന്നാൽ ല് ഒന്ന് എട്ടിലുയൊമ്പിലുമെക്കെ പഠി ത്രോളിങ്ങ്. അപ്പൊ അതുക്കൊണ്ടൊന്നും ഇതാവില്ല. പണ്ടൊന്നും ഞമ്മളൊന്നു ഞങ്ങളവിടത്തെ അംഗലവാടി കൊറച്ച് അപ്പെറത്താണ്. ഞങ്ങെള് പോവായിരുന്നില്ല പണ്ടൊന്നും. ഇപ്പോ എല്ലാ കുട്ടികളും പോവും. കാരണം അവിടെത്തെയാരു സൗകര്യം. കാര്യങ്ങളും പിന്നെ ഭക്ഷണവും അഹ് കുട്ടിള് നാലു വയസ്സായ സ്കൂളി പോണതല്ലേ. അന്നൊക്കെ അധികം അ ഞ്ചു ആറിലേക്കല്ലേ സ്കൂൾന്നെ ചേർത്തീന്നേ. അതോണ്ടാണ്. ഇതിപ്പ ജനി കുട്ടികൾ ജനിച്ചു മൂന്നാം വയസ്സിന് അങ്കൽവാടിപ്പോയാ പിന്നെ.
അപ്പോയു പിന്നെ ഈ എൽ കെ
പത്തിരുപത് വയസ്സ് കൊല്ലം വെരെയും ഓർക്ക ഉം പിന്നെയിത് നല്ലത് തന്നെണ്. കുട്ടികളിങ്ങ അംഗൽവാടിപ്പോയിട്ടൊക്കെ പഠിയാലൊക്കെ വന്തെങ്ങനെന്താ?
ഇപ്പോ ഒന്നും പഠിച്ചിട്ടിലേലും നമ്മയിന്മാരെന്ന് കുറച്ചുന്ന് വിട്ട് നിക്കണത് ഓള് സ്വന്തമയിട്ട് ഭക്ഷണം കഴി
ഭക്ഷണം കഴിക്കാനും ആഹ് അത് ശെരി എല്ലാറ്റിനു ന പരിശീലനാവും. ആഹ് ആഹ് ശരിയാ. പിന്നെ അങ്കലവാടി ടീച്ചർമാരും നല്ലതാണ്‌. ട്ടൊ അല്ലെങ്കി പിന്നെ കുട്ടിൾ പോരാ അല്ലെങ്കി ഞങ്ങളവടെയൊരുമാരിയൊണ്ടായ്ഞ്ഞി ഒരുഷൂ ഒരു ഷൂടേന്യാ ടീച്ചർക്ക്. നോക്കൂല്ല. എപ്പോ കുട്ടിള് കരഞ്ഞാല് കുട്ടിളെതല്ലാ. ആഹ് ച് കു ട്ട്റെ ചവിട്ടണത് ലേ അതെ അതേപോലെ ഇപ്പന്നലെ ഒരു വി ഡിയോല് വന്നിന്നു ഒരു കുട്ടിനെ വാതിലടച്ചാണ്ട് പൊയിക്ക അത് ഇബടെല്ലെ ബീഹാർ ല്ല് എവിടെ തോന്നണുണ്ട് ന്നിട്ട് വാതിലടച്ച് പോയിട്ട് തല്ലിട്ട് ഒരു മണി ഒര് പ ത്ത് മിനിറ്റോളം വേറൊരു കുട്ടി ഈ കുട്ടിനെ തല്ലിങ്ങോണ്ടിരിക്ക ഇത്ങ്ങനെ കരയണു ഈ പത്ത് മിനിറ്റിലും ഈ ടീച്ചർ വന്നട്ടില്ല ഈ കുട്ടിനെ നോക്ക അപ്പോ ഞാ ചോദിച്ചു ഇത് എവിടെന്നാണ് ത് ദിവസ വിടെന്ന് ചോദിച്ചു അപ്പം ഓല് പറഞ്ഞു ബീഹാറില് അവിടൊക്കെ ഇവിടെക്കെണ് എന്നാലും ആ ടീച്ചറൊന്ന് സമ്മയ് ക്ക ഈ കുട്ടി എന്തിനാ കരയണുന്ന് നോക്കാൻ വേണ്ടിട്ട് വരുന്നില്ല മറ്റെ കുട്ടിയണെങ്കി തല്ലെന്നെ നമ്മള് ഇത്ര വിശ്വസ ത്തം നമ്മളെ കുട്ടിളെ ഓലെ ഏൽപ്പിച്ച് പോയിര്നെ ന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ
ആഹ് പ്രെഷ്നെന്താറിയൊ ഒരു ട്ടീച്ചറങ്ങനെ ചെയ്യുമ്പം അതെല്ലാ ട്ടീച്ചർമാർക്കും പാടെ ആ പേര് വെരേണേ അതാണ് പ്രശ്നെ.
ഏഹ് ഇവരോ ന്നല്ലത് ചെയ്ത ആ അത് നല്ലതാണെന്ന് പറയും പക്ഷെ മോശം ചെയ്താലും. അതും ട്ടീച്ചർമാരിക്കനെ ഇപ്പ ഞമ്മള് ന്നല്ല രണ്ട് വശങ്ങളും ഉണ്ടകും ന്നല്ല വശവും മോശവശവും ഉണ്ടാവും ഇപ്പം നമ്മളെ വീട്ട് തന്നെയാണെങ്കിലും ഞമ്മളെ വീട്ട്തനെആണെങ്കിലും നമ്മളെ മക്കള് മോശായ ഞമ്മക്കും കൂടത് പേരാണ് പക്ഷെ നന്നായാലോ അത് ന്നാട്ട് ട്ടിനും വീട്ടിനും എല്ലാര്ക്കും ന്നല്ല ഇതാ അതാണിപ്പം സംഭവം ച്ച് പിനെ അതെ അങ്ങെ ഉം അപ്പം പിന്നെ ശെരിക്കും ഇങ്ങനെ ന്നോക്കണീനൊക്കെ തെരക്ക പ്പ്ള്ള ട്ടീച്ചർമാര് നന്നായാ ഉം കൊറെ കുട്ട്യോൾണ്ടപ്പൊ ട്ടീച്ച് അംഗലവാടില്. ആഹ് വാൽവാടില് കുട്ട്യേള് കമ്മിയാണ് മഴ സമയത്ത്
എത്ര എത്ര കുട്ടികള ഉണ്ടാവല് അപ്പൊ? വിളിക്കാൻ പോവാ അയ്ല് എത്ര ആഹ് ആഹ് അങ്ങനെ വാർത്തിത്തുനിപ്പ വാർപ്പെയ് മറ്റത് ഓടെയ്ര്ന്നു. ഉങ്ങളെ അംഗലവാടി വാർപ്പ. ഹലോ നിന്റെ റേഞ്ച് എടക്കെടക്ക് പോകുന്നുണ്ടോന്ന്ല്ലേ.
ഇപ്പം അംഗവാടിലൊക്കെ ഓരോ സൗകര്യങ്ങള് കണ്ടാലെയ് പാർക്ക്‌ പോലെണ്.
ലേയ് പാർക്കിന്റെ പോലേണ് ആഹ്. അയ്ല് കളിക്കാനായാലും എല്ലാറ്റിനും-
ഇവടിത് കൊറേ റേ മുമ്പ്ള്ളതാണ് ഇഞ്ഞിപ്പ്ത് പണിയാന് പഞ്ചായ്ത്ത്ന്ന് പാസ്സായിക്കുണു ന്നൊക്കെഇങ്ങനെ പറയ്ണ് ണ്ട്.
ന്നൊക്കെ ഇങ്ങനെപറയ്ണ്ണ്ട് ഓടാണോപ്പത്. ഹലോ ഇന്നല്ലേ എന്ത്? കേക്ക്‌ന്നില്ലെടീ എടക്കാ കട്ടായി പോയേ ഇല്ലേ എടക്ക് ഇങ്ങനെ സ്റ്റക്കായി സ്റ്റക്കായി തെയ്റ്റ് നീ എന്താ പറയുന്ന്ന്നെ അറിയുന്നില്ല ആഹ് ഈ മഴ ആയതോണ്ടേയ് ആഹ് ചൂടാണ് പറയുമ്പം ആഹ് ഇപ്പം എല്ലാട്ത്തും വാർപ്പ് പ്പാക്കിക്കണല്ലോ പിനെ ന്നിനക്ക് എത്ര കുട്ട്യൊളാ?
എക്ക് രണ്ടാളാണേയ്.
എക്ക്‌ രണ്ടാളാനെയ് വലുത് എത്രേലാ ഇപ്പൊ? ഒന്നാം ക്ലാസ്സിലാണ് അ ആ
ആ ഏഴ് കു കൊറച്ച് കൊറച്ച് കുട്ട്യേളായതോണ്ട് എന്താ അറിയൊ ഓര് ന്നല്ലോം ന്നോക്കൂട്ടോ അതൊരു കാര്യ
ആഹ് അത് കാര്യാണ്. ഒറക്കും പിനെ ഇന്റെ മൗ മോനൊക്കെ പോയപ്പൊ പറയും ഇമ്മച്ചേ ഞാൻ ഒറങ്ങൂല ഒറക്കണ്ടാന്ന് പറ ഒറങ്ങണതാണ് ഓൽക്ക്‌ വല്ല്യദേഷ്യം ഉച്ചക്ക്. ആഹ് ആഹ്
ന്ന്ട്ട് ഫസ് ആ ഫസ്റ്റ്ത്തെ രണ്ടീസം ഞാന്-
ഫസ്റ്റ്ത്തെ രണ്ടീസം ഞാന് ആഹ് ഫസ്റ്റത്തെ രണ്ടീസം ഞാന് ഓളെ എന്താ ഇങ്ങട്ട് കൊണ്ട്രേ ഒരു മണിക്കൊക്കെ- പോയ്‌റ്റ് കൊടുന്ന് ആഹ് ഭക്ഷണം കയ്ക്കല് കയ്ഞ്ഞാല്.
ആഹ എന്ന്ട്ട് പിനെ ട്ടീച്ചറ് ന്ത് തോർ തൊട്ടിയെട്ടി കൊടുത്തു. സാര്യൊണ്ടേയ്
സര്യോണ്ടേയ് ആഹ് ആ പഷോള് കടഞ്ഞു ഓളിനോടർഞ്ഞു ഞാനെവ്ട്ന്നോ മൊഗംകൂലിട്ടോ പറയും പിനെ നമ്മള് കൊട്ടാച്ചിട്ല് കാണുമ്പ്ണ്ടാവോൽക്കൊരു പൊലിവ് ഔ അപ്പത് കാണാനാ രസം
അതൊരു തനെ ണ് പിനതല്ല പിനെത് അതോണ്ട്പ്പ രാത്രി നേർത്ത ഒറങ്ങുംട്ടാ അല്ലെങ്കി ആദ്യം പയ്നൊന്ന് മണിക്ക ആയിന്നു.
ക്കായിന്നു ആഹ് ആ പിനൊരെട്ട്മണി ആവുമ്പത്തിനും ഓനും ഒറങ്ങും ആഹ് അങ്ങനെ ഉച്ചക്കൊറങ്ങാത്തോണ്ടായ്ര് ക്കും. ഉം ആങ്ങനൊക്കെ തന്നെ. ആഹ്. പഠിപ്പിക്കാനും ഒന്നിനും ടൈമ് പിന്നെ പ്പ രാത്രി തീരെ ടൈമില്ലല്ലോ. പിന്നെ എന്തെങ്ങക്ക് രാത്രി പണി? ഞങ്‌ക്ക് ടൈമ് അധികാണ്. രാത്രി. ടൈം അധി ഉം ആന്തോ
ബാങ്കേഴ് മണിയൊക്കാവൂലെ കൊടുക്കാന്
ആഹ് ഒന്ന് കൊർച്ചേരന്ന് സ് ത്ക്കരിച്ചും ഓതലും ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാനിരുന്നാല് എട്ട് ഒമ്പത് മണി ഒക്കെ ആവും. താനും പഠിച്ചാനും എഴ്താനും വേറെ. സ്ക്കൂൾത്തെ കൂൾത്തത് കുറേ ഉണ്ടാവും ചെയ്യാന് അതാണ്. ഞമ്മൾ ഓരെ കൂടെ തന്നെ ഇരിക്കും വാണം. ഉം ഇങ്ങളാടെ ദഫും കാര്യങ്ങളും തൊടങ്ങിയോ ഇപ്പ രണ്ടീസം ഇപ്പയ്ന് ഇന്റെ മോൻ ദഫിന് പോയ്നി അതോണ്ട്, അതോണ്ട് ഇപ്പം പഠിപ്പിക്കാൻ തന്നെ കിട്ടലില്ല ആഹ് ദഫ് ന് പോയീന്ന് രണ്ടീസായ്ട്ടെ. നേരം മയ്രിബ് ന് അയ്ന് പോയാ പിന്നെ
ആഹ് ഇസ്കൂൾക്ക് കൊറേ താണ് അപ്പം സ് ക്ലാസ് കെയിഞ്ഞ് വന്നിട്ട് കൊർച്ചേരെ എഴ്താണെ തരക്കടില്ല അപ്പ പിന്നെ ഓലെ കിട്ടൂലേ. അപ്പ ഓണ് ബേഗ് വെക്കാൻ ചായിം കൂടിും കുടിക്കൂല അപ്പൊ കളിക്കാനൻ ഓടും
ഉം എല്ലാം വാണ്ടേ കളിയും പഠനം മാത്രം പോരല്ലോ. കളിയും മാണം കു റ്റവും നല്ലോണം കളിക്കാഞ്ഞാ ഞാൻ കളിക്കാൻ വിടാൻ ഓഫ് ടി വി, ടി വി കണ്ട് കുത്തിര്ക്കുമ്പം ഞാ ഓ വാ ഓടിച്ചു വിട്ടല. പോയിട്ട് കളിച്ചിട്ട് വാ കുറച്ചേരം ന്ന്. കാരണം ഓലൊന്ന് ഇതാവണ്ടേ
ഉം
ഫോണുണ്ട് ഫോണ് കൊടുത്ത കളിച്ചാറ്റ അപ്പൊ ടി വിയിൽ ഇതാക്കലാണ് കാരണം അത്രയും കണ്ണിന് കേടുണ്ടാവൂലല്ലോ.
ഫോൺ ഇബടെ ടേബു ഇതേപോലെന്നെ. ടാബ് ഇതേ പോലെ എപ്പളും കൊട്
ഉം ചെറ്യോള് വല ല്യോന്നെ എടുത്താവുമ്പ ഓളറിം കാണണ്ട കണ്ണ് ചോര വരും ന്നറി സമയത്ത് ണ്ട് ഇങ്ങനെ കണ്ണ് ചോരൊക്കെ വര്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടേ ഓള് കാ ണുമ്പോ ഓക്കൊര് കൊയപ്പുല്ലാ. ഞാ ഞാനുട്ക്കാൻ പറ്റൂല്ല വല്ല്യ ഇൻ്റെ കു ട്ടി ഇടുക്കാൻ പറ്റൂല. ഞങ്ങള് ഇട്ത്താ കണ്ണീന്ന് ചോര വരൂ.
ചോര വരു. ആഹ് ആഹ് അങ്ങനെ ഓള് ഇതായില്ലേ. ഇന്നട്ട് നിങ്ങള് ഒറ്റക്ക് വീട്ട് ലാ അപ്പൊ ഇമ്മീ ഇപ്പിം ഒന്നുല്ലെ അപ്പം.
ഇവിടെ മ്മി പ്പി ഒക്ക ഇണ്ട്. ഉം വീട് പണി നോക്കണം ന്നൊക്കെ വിചാരിക്ക്ണ്ട്. ഇപ്പി മയിം ഇതൊക്കെ ആയിട്ടേ.
ആഹ് എളേശനും എളേശിയൊക്കെണ്ടപ്പോ? പിൻ
ഓല് പ്പ ന്നലെ. ആഹ് പോക്ണ്ടേ എലേച്ചിന്റെ കുട്ടിണ്ടായതോണ്ട് ഇപോല് രണ്ടാളും പാടെ പോര്
രണ്ടാളും പാടെ പോര് രണ്ടാളും ഒപ്പാണെ. ആഹ് ആഹ്. ഓല് രണ്ടാളും പാടെ പോവും അപ്പ വലിയൊരു പ്രശ്നല്ല. ആഹ് ഒരിക്ക ഒന്ന് ഇളയച്ചി ഒരീസം കൊണ്ടയാക്കാ ഒരീ സം മൂത്തച്ചിം കൊണ്ടയാക്കല്ലേ. ആഹ് ആഹ്. അതുകൊണ്ട് കൊഴപ്പല്ല. രണ്ടാളും പോണം. ആഹ് അങ്ങനെ ണ്ടോ? രണ്ടാക്ക് രണ്ടാള ഇമ്മാര് വാണം. ആഹ് ആഹ്
ഉം രണ്ടാക്കും ഇമ്മാര് വേണം. ഉം പിന്നെ കൊല്ലണ് ഞാൻ തന്നെ പോകല്. ഇളയച്ഛന് ചെറിയ കുട്ടിണ്ടേ. അപ്പൊ പിന്നെ ഞാൻ പോവും.
ആഹ് അത് ശരിയാ. ഇപ്പൊ ആഹ്. ഭയങ്കര ഇഷ്ടാ. ആഹ് ആഹ്
ഉം അപ്പൊ പിന്നെ ഇപ്പ പണ്ടത്തെ പോലെ നമ്മള് വീട്ടിക്ക് ഉപ്പുമാവൊന്നും തന്നയക്കൂലേ അവിട്ന്നന്നെ വെച്ച് കൊടുക്കാക്കാരേ.
അതെന്താ ഉപ്മാവ് ഒരു നാല് മണിക്കൊക്കെ കി ട്ടല് ഇണ്ടല്ലോ ഇങ്ങട്ട് കൊണ്ടന്നാല്. ഇപ്പം ബാലവാടീന്ന് കൊട്ക്കണം ന്നാണ് നെയമ ഇല്ലെ വിട്ന്ന് പായസൊക്കെ ക്കവ് ട്ന്ന് കൊടുക്കണം കുട്ടികൾക്ക്. ഇപ്പം ഒന്നും വീട്ടിക്കില്ലാ? സൂപ്പർവൈസർമാർക്ക് വിട്ട് കൊട്ക്കണം. അല്ല എന്നിട്ട് വീട്ട്ക്ക് പോന്നു വെച്ചിട്ട് ഉപ്പ്മാവൊന്നും കിട്ടൂല.
ആ ആഹ.
ഉം ശരി.